ഒ
ആ
ആ ഫ്രീയല്ലേ
ആ ഫ്രീ തന്നെയാണ്
ഉം പിന്നെ രണ്ടാമത്തോളിപ്പം പ്ലസ് ടു കഴഞ്ഞിരിക്കാ
ആം
ഏ അപ്പൊ ഇനി എന്താ പോ എന്തിനാ പോണത്
ഓള് നെയ്സിങ് നോക്കിക്കൊണ്ടിരിക്കുകാണ്
ഉം ഉം ഉം
ഡിഗ്രിക്ക് പോണില്ല
ഉം ഉം പിന്നെ എന്തൊക്കെയ മോനെവിടെ ഉങ്ങിയോ
ഇല്ല മോന് സ്കൂളി പോയതാണ് ഓന് ഒന്നിലാണിപ്പോ
ഉം
ഉം ഓല് നല്ല ഡിഫറൻസുണ്ട് രണ്ടാമത്തോളും ചെറുതുവായിട്ട് ഉം പതിമൂന്ന് വയസിന്റെ മാറ്റണ്ട്
ഏ ഇനി എപ്പളാ വരിയാ നാല് മണിയ ആവും നാലരക്കാവൂലേ ഉം
അവിടെ പിന്നെ എന്തൊക്കെയാ വർത്താനൊക്കെ കുടുംബത്തക്കൊക്കെ പോയിനോ
കുടുംബത്തിക്ക് വീട്ടക്കാ കല്യാണൊക്കെ തന്നെനി കല്യാണ ഇനി രണ്ടു മാസം മുറ
ല്ലേ വെക്കേഷനിൽ നല്ലോണം കല്യാണങ്ങ ഉണ്ട് ഇനി
ആ ഞങ്ങളെ കുടുംബത്തിലല്ലെ മു നാല് കല്യാണം ആയിരുന്നു മസ്യ കുടുംബത്തിലും എളച്ചന്റെ കുട്ടിന്റെത് കുഞാമാന്റെ കുട്ടിന്റെ അമ്മോന്റെ കുട്ടി ട്ടിന്റെ ഒക്കെ കല്യാണങ്ങളായിരുന്നു വെറും കല്യാണങ്ങളായി ചെലവും കാര്യങ്ങളൊക്കെ തന്നെയരുന്നു
അ അതന്നെ എനിക്കും അങ്ങനനെയിനീ കല്യാണം കുറേണ്ടേനി ഡ്രസ്സ് ആണ് ഇപ്പം തേയ് ച്ചാ തെയാ ഇൻണ്ടായിന് ഓരോരുത്തരും ഓരോ കല്യാണത്തിനും ഓരോ ഡ്രസ്സ് കോഡല്ലേ ഹും ഹും
പിന്നെ ഒന്നിട്ടത് മറ്റേ കല്യാണത്തിന് ഇടുല്ല ആ ഡ്രസ്സ് കോഡ ഒക്കെ ഉണ്ടായിരുന്നു തലേന്നും പിറ്റേന്നും ഒക്കെ ഉണ്ടരുന്നു ഞങ്ങള് എന്റെ ഇളച്ഛന്റെ കല്യാണം ഇളച്ചന്റെ കല്യാണത്തിനോ ഡ്രസ്സ് കോഡ് അങ്ങനെ ഇട്ടോ മറ്റേതൊക്കെ പിന്നെ ആ ഡ്രസ് കോഡ് അല്ലാതെ ഒരു പറഞ്ഞീന് അയിതിനും ഡ്രസ് കോഡൊക്കെ ഉണ്ട് അമ്മോന്റെ കുട്ടീന്റെറെനൊക്കെ നിങ്ങൾ ഇട്ടോടി ഞങ്ങൾ ഇട്നീല്ല പറഞ്ഞു എല്ലാത്തിനും ഇത് ഒപ്പിക്കേണ്ട
ഒപ്പിച്ചാൻ കഴിയില്ല അയ് ഒരാൾക്ക് അല്ലല്ലോ നമ്മള് എടുക്കുമ്പോം നമ്മള പരെ മൊത്തം എടുക്കണ്ടേ ആ പിന്നെ അരിതലൊക്കെ അങ്ങനെ പിന്നെ ആ നാത്തൂന്മാരത് ഓല ന്തൊക്കെ വാങ്ങും ഞങ്ങളൊക്കെ അങ്ങനെ കാട്ടല
ആ അങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ ഉ
ഉം പിന്നെപ്പം നിങ്ങള് മക്കളെ ഓൺലൈനിൽ ഒക്കെ വാങ്ങൽ ഉണ്ടോ മീശോലൊക്കേ വാങ്ങലുണ്ടോ
അങ്ങനെ മകല് ഞാൻ ഞാൻ തൈക്കും മോളെതൊക്കെ ഞാൻ തന്നെ തൈക്കൽ
ഏ തയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരുരിത അല്ലേ നമ്മുക്ക് എവിടുന്നേുംഒ ക്കെ നല്ല ശീല കിട്ടാണുന്നുണ്ടെങ്കിൽ
ഞാൻ ഓര ഇങ്ങനെ ജീൻസും ടോപ്പ് ഒക്കെ എടുക്കാനതല്ലാതെ ഏ അല്ലാത്ത അല്ലാത്തൊക്കെ ഞാൻ തന്നെ തയ്ക്കല് അങ്ങനെ
ഏ ഈ ജീൻ ഇപ്പൊ ഇപ്പ അതിന ജീൻസ്ക്കനെ പല പല ഈ ടോപ്പ് എന്നെട് അടിച്ചാല് മാറ്റി മാറ്റിയിടാലോ
ആ ഓല്ക്ക് തയ്ക്കലനേ എല്ലാർക്കും
ഇനെ പുൊറത്തക്കൊക്കെ ഉള്ളതൊക്കെ വാങ്ങോ അടിച്ചാൻ മാ ങ്ങോ
ചെറുത്തിലുള്ള ഡ്രസ് കോഡൊക്കെ ആ ഒരുവിധം നല്ല ടൈലർആ
ഏ അപ്പ എങ്ങനെ മെഷീൻ അങ്ങൻത്താ കരന്റിന്റെ മെഷീനാ
പവർ മെഷീൻ ആ വൽത് ആവൈറ്റ് കളറില്ലവല്യ മെഷീൻല്ലേ ആ വല്ത് വല്യ മെഷീൻല്ലേ
ആ മനസ്സിലായി ആ ആ ആ കരണ്ട്ന്റെല്ലേ
ആ കരന്റന്നെ ചവിട്ടിട്ടിക്കാൻ പോ പറ്റൂലഅയ് മെ
ആ ആ ഇന്റെ ഉം മൂത്തച്ചിന്റെ ണ്ട് മൂത്തച്ചി അങ്ങനെ ഇപ്പൊരു സംരംഭം ണ്ടായിനെല്ലോ തയ്യൽ മെഷീനൊക്കെ കുറഞ്ഞ പൈസക്ക് പറഞ്ഞോണ്ട് അങ്ങനെ പവർ മെഷീന് കൊറ രണ്ട് ഇപ്പൊ രണ്ടല്ലാം ആയില്ല ഒരൊല്ല ആട്ടേള്ളൂ വാങ്ങീട്ട് അങ്ങനെ വാങ്ങ്യതേനി മെഷീന് നല്ല മെഷീനാട്ടോ അയിന് അയ്യായിരത്തഞ്ഞൂറ്.
അയ്യായിരത്തഞ്ചുറുപ്യ കിട്ടിയോ?
ഓഹ് അതാണ്. അയിന്റെ അങ്ങനെയാണ് ശെരിക്ക് അയിന് നല്ല വെലയൊണ്ടേ. അതേപോലെ സ്കൂട്ടി വാങ്ങിയോല് ആഹ് ഇത് അത്ര വെലേന്റെ സാധനം തന്നെയാണ്. നമ്മക്ക് അങ്ങനെ നമ്മള് ആധാർ കാർഡും ഇതൊക്കെ ചെയ്താണ്ട് അങ്ങനെ ഒരിത് എറങ്ങീനിവിടെ. ഞങ്ങള് ഒരു വിധാൾക്കാരൊക്കെ വാങ്ങിനി. അതല്ല സാദാ മെഷീനുണ്ടല്ലോ അയിന് രണ്ടായിരത്തഞ്ഞൂറ്. ശരിക്ക് അയ്ന് നല്ല വെലയൊണ്ടെ. പക്ഷെ രണ്ടായിരത്തി അഞ്ഞൂറിനാ പവർ ആണോ അറിയില്ല. ഹൈസ്പീഡാണ്. പക്ഷേ ക ഇതില്ല മോട്ടറില്ലാ ട്ടോ. മോട്ടറില്ല. മോട്ടറ് നമ്മള് വാങ്ങണം. ഇങ്ങള് മോട്ടറ് അടക്കയായിരിക്കും അല്ലേ?
ഇത് ഇതുമേ തന്നെ മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് വരുന്ന മെഷീനാ. വല്യ മെഷീനാ. വല്യ കടകളിലൊക്കെ കണ്ടി
ആഹ് ഞാൻ കണ്ട്. അതേപോലെ തന്നെ എന്റെ മൂത്തച്ചിക്ക് കിട്ടിയത് വൈറ്റ് കളറില് ഫ്രെയിമൊക്കെ അത്യാവശ്യം വലുപ്പൊണ്ടാവും. മടച്ചി വെക്കാൻ കഴിയണ ഫ്രെയിമ്. നീളത്തിലേ ഹലോ
പൈസ് ഹലോ
ആഹ് കേക്ക്ണ്ട് പറഞ്ഞോളി.
ഫീഡ് മെഷീൻ ആവും. അത് പവർ മെഷീൻ ആവൂലാന്ന് പറഞ്ഞ?
ആ ആഹ അയിന് മോട്ടർ വെക്കണം ഞമ്മള്.
ആഹ ഹൈ സ്പീഡ് ആകും ആഹ.
ആ ആ ആ പിന്നെ അതേപോലെ ഓള് വണ്ടി വാങ്ങി അങ്ങനെ ഒന്നേ. ഒന്നര ലക്ഷം റുപ്യന്റെ വണ്ടി അമ്പത്തിറായിരം ഉർ പ്യക്ക് കിട്ടി സ്കൂട്ടി ഫസ്റ്റ്. നല്ല അടിപൊളി വണ്ടിപ്പത്തെ ആക്റ്റീവ. അത അങ്ങനെ ര് ത്ണ്ടായിനി അതിപ്പോ പിന്നെ അത് മൊ അന്നാ കൊറച്ചാൾക്കാര് എഴുതി കൊടുത്തോണ്ട് ഒല്ക്ക് കിട്ടിയാ പിന്നൊന്നും കിട്ടിട്ടൊന്നുല്ല ആർക്കും കിട്ടില്ല. പിന്നെ അങ്ങനെ ആയിന്റെത് വന്നിട്ടില്ല അന്ന് തൊഴയില് എന്താ തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് ന്ന ഞ്ഞാണ്ട്ടാ അങ്ങനെരു ഇത് വന്നതേനി ഞാനന്നും കൊടുത്തിട്ടില്ലനിട്ടോ എന്റെ മുത്തച്ചൊക്കെ കൊടുത്തിനി. അന്ന് അയ്നാ അമ്പത്താറായിരം അപ്പം കയ്യില് വേണം. അങ്ങനെ റെഡി ആയിട്ട് കൊടുക്കണം അന്ന് അങ്ങനെക്കെ പിന്നെ വീട് പണീന്റെ
ടണ്ടിരൂല്ലേ.
അമ്പത്താറ് കൊടുക്കണം കൊടുത്തിട്ടിട്ട് പിന്നെ വ കിട്ടിയതാണ് കുറച്ച് കഴിഞ്ഞേരം കിട്ടിയത്.
ആഹ അപ്പൊ ഞമ്മുക്ക് ധൈര്യം വേണം പൈസ കൊടുത്തിട്ട് പോകല്ലേ എന്നൊക്കെ അറിയില്ലല്ലോ. ചിലപ്പോ അങ്ങനെ കൊറെ ആൾക്കാരുണ്ടേ അങ്ങനെ നമ്മള് കൊറ കൊടുത്തിട്ട് ആദ്യംര് കൊടുക്കും. പിന്നെ രണ്ടാംഘട്ടം വരുമ്പോ പൈസയും കൊണ്ട് ഒരു മുങ്ങും അങ്ങനത്തെ ടീമൊക്ക ഉണ്ട് ആഹ.
ത്തി ആ യോണ്ട് ഓൽ കോക്കെ കിട്ടി രണ്ടാംഘട്ടം കൊടുത്തോലെ പൈസൊക്കെ പോയി. ഓൽക് കൈമേ ലാഭം കിട്ടി. ഒരുതൈ്മ ഉള്ള ലാഭം കിട്ടി ന്യൂസൊക്കെ വന്നീനല്ലോ ന്യൂസിലൊക്കെ വന്ന ഭയങ്കര പ്രശ്നമായി എന്തായാലും പിന്നെ ഈ കുട്ടി. ൾക്ക് തന്നെ ഈ വണ്ടി തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞീന്ന് പക്ഷെ പിന്നെ അത് അങ്ങനെ നിർത്തി വെച്ചു. വാങ്ങീട്ടൊന്നുമില്ല കേസാവന്നൊക്കെ പറഞ്ഞഞ് നീ വാങ്ങിയലും ഉള്ളത് തന്നെ.
ആഹാ.
പഞ്ചായത്തിന്റെ കീരം എന്നൊക്കെ പറഞ്ഞോണ്ട് വന്നത് ഇനി ഉം. റൂറൽ ബാങ്കില് പോയാണ്ട് അങ്ങനെ ശരിയാക്കിയൊക്കെ
ഉം ഞങ്ങളവിടെ കണ്ടായിരുന്നു അങ്ങനെ പിന്നെ അത് ഭയങ്കര പ്രശ്നവൊക്കെ ആയി അതാ ഞാൻ ചോദിച്ചത് അങ്ങനെയാണോന്നറിയാൻ അത് കുറച്ച് ആൾക്കാർക്കൊക്കെയെ കിട്ടിയിട്ടുള്ളൂ
ആഹ് പിന്നെ എന്റെ അതല്ലാ എന്റെ കുടുംബത്തിൽ തന്നെ ഇപ്പൊ അമ്മായിന്റെ മോളൊക്കെ കൊടു ത്തിന് ഓളുടെ പൈസയൊക്കെ പോയേക്ക ഓളുടേതൊക്കെ കിട്ടീല്ല പൈസ പോ
ഫസ്റ്റില് ഓല് കൊടുക്കും പിന്നെ ബാക്കിയുള്ള പൈസയും കൊണ്ട് ഓന്റെ വിശ്സ്തത പിടിച്ച് പറ്റുവാ ആദ്യം
അത് തന്നെ വിശ്വസ്ത പറഞ്ഞ രണ്ട് ഗഡുവായിട്ടാ രണ്ട് രണ്ട് ഗഡുവായിട്ടാ കൊടുക്കുന്നേ മൂന്നാം ഗഡു വിലാണ് പറ്റിപ്പു ണ്ടായെ പിന്നെ കൊറേ ആൾക്കാര് അതിന് കേട്ടാണ്ട് അറിഞ്ഞ് പൈസ കൊടുക്കുകയും ചെയ്തു
നമ്മടെ നാട്ടാരൊന്നും ആവൂല്ല
അതന്നെ പിന്നെ ഒരു അഡ്രസ്സും ഇല്ല
ആ നമ്മടെ നാട്ടുകാരൊക്കെ നമ്മക്ക് പോയി ചോദിക്കാം
പിന്നെ ഈ പഞ്ചായത്തും എല്ലാം കൂടി ഒക്കെ അംഗങ്ങളായിട്ട് ഉള്ളതൊരു പിന്നത്തെ പിന്നെ കേ സും കാര്യങ്ങളും പത്രത്തിലൊക്കെ വന്നീന് ഇന്റെ കെട്ടിയോളുടേതാണ് പുള്ളയുടേതാണ് പോകൂന്നൊക്കെ പറഞ്ഞീന് പക്ഷേ അങ്ങനെ പോയതൊന്നുമില്ലാട്ടോ ഉം നിങ്ങളപ്പം എങ്ങനെ തയ്ക്കാനൊക്കെ ഈ എന്താ മാക്സി അടി ഇട്ട് വെക്കുവോ അങ്ങനെയൊക്കെ ചെയ്യൂക്കല്ലേ അ എല്ലാരും കൊണ്ടെന്ന് തരൂലേ ഓരോന്ന് ആ ഇപ്പത്തെ മോഡലിനനുസരിച്ചൊക്കെ ചെയ്യും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടോ പേജ് എന്തേലും ഉണ്ടോ
പേജ് ഞാൻ എടുത്തിട്ടക്കണ് ഞാൻ അങ്ങനെ ഇൻസ്റ്റഗ്രാം ഉപയോ ക്കില്ല അപ്പൊ മക്കളോട് പറയും ഓരോന്ന് ആ് ഓലോട് പറയലാണ് ഓരോ ഓലോട് ഇങ്ങനെ പറ കൊറേ ഇങ്ങനെ പറഞ്ഞ് കൊണ്ടക്കണം ആ ഞ ഇണ്ട് ഒരു
അബ്ബൂസ് ബ്യൂട്ടിക്ക് പറഞ്ഞൊരു പേജുണ്ട് അതില് ഞാന് അതില് ഇടലുണ്ട് ഡ്രസെല്ലാം അടിച്ച മോഡലൊക്കെ ആ നല്ല മോഡല് ഫ്രോക്കൊക്കെ തയ്ക്കലുണ്ട്
ഏ ആൺ കുട്ടികളുടെ തരിച്ചോ
ആൺകുട്ടികളുടേത്‌ തരിച്ചിലില്ല പെൺകുട്ടികളുടേത്‌
ആ ആ നിങ്ങൾ എങ്ങനാ സ്വന്തൊക്ക് പഠിച്ചോ അതോ അല്ലെങ്കിൽ എവിടെ പോയിനോ പഠിച്ചാന്
ഞാന് എന്റെ പത്താം ക്ലാസ് കഴിഞ്ഞാല് ഒരു മാസം ഇങ്ങനെ ച മെഷീന് ചവിട്ടല ഇതൊക്കെ അങ്ങനെ ഒന്ന് ആ ജസ്റ്റ് ഒന്ന്
ആ ആ നമുക്കൊരു ഐഡിയ വേണല്ലേ എനിക്കിപ്പോ നല്ല താല്പര്യവാ കേട്ടോ
എനിക്ക് നല്ല താല്പര്യണ്ട് ഞാന് എന്റെ ചെറിയ മോളുണ്ടായപ്പോ കൈയോണ്ട് തു ന്നങ്ങാണ്ട് പട്ടുപാവാടൊക്കെ തുന്നി ഉണ്ടാക്കുവാരുന്നു അതിനൊരു വാസന വേണം അങ്ങനെ ചെ എംബ്രോയിഡറി എനിക്ക് അറിയില്ല എന്നാലും നമ്മള് ചെറുതായിട്ടൊക്കെ എ ന്റെ ചുരിദാറിലൊക്കെ ഞാന് ചെയ്യലുണ്ട് പിന്നെ അയിനുള്ള ടൈം
ആ ചെയ്യണങ്കിൽ തന്നെ കൊറേ സാധനങ്ങൾ വാങ്ങും വേണ്ടേ ലേസും കാര്യങ്ങള് റെഡിമെയ്ഡ് ലേസ് വാങ്ങിയാൽ പിന്നെ അത് അടച്ചെടുക്കാനേ ഉള്ളു
ആ അങ്ങനെ ചെയ്യലാണ് ആന്വർക്ക്ന്റെ ലേസ് വാങ്ങാൻ ലേസ് അതുകൊണ്ട് പിന്നെ അത് ഇശല് ആ ലൈസൊക്കെ വാങ്ങാൻ കിട്ടും
ഏ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പോ ഇൻസ്റ്റയിലൊക്കെ ഓരോ മോഡല് കണ്ടാണ്ട് വി
ആ അങ്ങനെ തന്നെയാണ് അധികം ചെയ്യല് ഞാന് എനിക്കങ്ങനെ മോഡല് വെട്ടാറില്ല ക്ലോത്ത് ചെലപ്പോ ഓല് കൊണ്ടത്തരും ഉം ഇപ്പൊ പരാഗ് ഉണ്ടല്ലോ
ആ ഞമ്മളും അവിടെ ഏ പരാദലന്നെ പോവല് അങ്ങനെ ഞങ്ങളങ്ങനെ അടിക്കാത്തോ ലായോണ്ട് ശീല വാങ്ങീട്ട് ചെയ്യൂല കയ്യണതും പൈസക്ക് ലാഭാ നോക്കല് ഇൻസ്റ്റയിലോ എയിലേലൊക്കെ നോക്കിയിട്ട് അങ്ങനെ എടുക്കലാ പക്ഷെ ശീല വാങ്ങി അടിച്ചുമ്പോ അയിന്റെ ക്വാളിറ്റിണ്ടാവും ഏ
ഫ്രെണ്ട്സോല് തരും ഇതേപോലെ തയ്ക്കണന്നറിഞ്ഞ് കാണ്ട് അങ്ങനെ തരും നല്ല ഡ്രസ്സ് കോടുകളൊക്കെ കിട്ടൂല്ലേ നിങ്ങൾക്ക് ആ
നമ്മളന്നെ അടിച്ചണ കൊണ്ട്
അ ആ ഡ്രസ് കോഡുകളെ
ആആ ആഅതെ നിങ്ങ ഉം ഇപ്പൊരു കുടുംബത്തില് കല്യാണം വെരാണ്ന്ന്ണ്ടെ നമ്മക്കെന്നെ ശീലാങ്ങിയാ മതി ന്നാ പിന്നെ അടിച്ചണ്ടത് നോക്കല്ലാ
ഇപ്പളാ ഞാനൊന്ന് ഫ്രീ ആയത്
ഫ്രീയായദ്ലേ
ആ അ കല്ല്യാ
അയിന് ഞങ്ങളവിടെ അടുത്തൊക്കെ കൊണ്ടോയെടുത്താല് തെരക്കാണ് അയ്യൂലാന്ന് പറയുള്ളൂ ചിയ്യാ ന്നിട്ട്മ്മള് അവിടെടേലും ഉം കൊണ്ടോട്ട്യോ അവിടെടേലൊക്കെ പോയിട്ടേ കൊടുക്കുള്ളൂ പിന്നെ ഉം ടൗണു പോയാണ്ട് കൊടുക്കും
ആ അവിടത്തെ നല്ല തയ്യൽ കൂലിണ്ടാവും
ആ അത്ണ്ടാകും പക്ഷെമ്മള് അടുത്തുള്ളോരട്ത്തൊക്കെ നല്ല തെര ക്കേക്കു ഈ ഏരിയള്ളൂര് ഇവിടങ്ങനെ കൊറവാ അടിക്കണോലൊക്കെ അടുത്തൊക്കെണ്ടെങ്കി അമ്മക്കൊരു മൊതലായിട്ട്ണ്ട് ന്നാ പിന്നെന്റെഅമ്മ പിന്നെ മൂ ത്തമ്മാന്റെ മോളെ എന്താ ഓലൊക്കെണ്ട് അടിച്ചിണത് അവുട് ഓലട്ത്തൊക്കെ കൊടുക്കലാ ഇൻ്റോഡ്‌കോക്കെ പോകുമ്പളൊക്കെ ശീല കൊടുത്താണ്ട് ചെയ്യിപ്പിച്ചലാ
ഇവിടെ അധികോം പിന്നെ കല്യാണങ്ങൾക്കൊക്കെ ഇങ്ങനെല്ല തയ്പിക്കലെന്നെണ് അല്ലാതെ ആ അയിക്കോട്ടന്ന ന്നാ ശ ഉം